ലോ
ആഹ് കേൾക്കാവോ
ഹലോ
കേൾക്കാവോന്ന്
ആഹ് ആഹ് കേൾക്കുന്നുണ്ട് ആഹ് ആഹ് ഉം പന്ത്രണ്ട് മണി ഒക്കെ ആവും
ആഹ് അപ്പഴ അല്ലേ ഓക്കേ ഓക്കേ ഓക്കേ ആഹ് നേരത്തേക്കും പോയ അപ്പ ഇത് ആ ഇവിടെ നമക്ക് ആഹാ എട്ട് മണി ആവുമ്പോ എറങ്ങണം എട്ട് തൊട്ട് മൂന്ന് മണി വരൊക്കെയാണ്
ആഹ്
ആഹ് ഇവിടെ മൊത്തം എല്ലാവരും ഇങ്ങനെ അമ്മമാര് എല്ലാം ഇങ്ങനെ ഏലത്തിന്റെ പണിക്ക് തന്നെ പോവുന്നവരാണെ
ആ അഹ് ശരിയാ
ഉം അങ്ങനെ അവിടെ ഏലൊക്കെ വില കൊടുത്താണോ മേടിക്കുന്ന ഏലക്കായി ഒക്കെ
ആഹ് ആഹ് നല്ല വെലണ്ട്
ആഹ് ഇവിടെ അതെ നല്ല ഉണക്കക്കെ ഒക്കെ കിലോ ആ മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ക്കെക്കെ നമ്മള് കൊടുക്കുന്ന ഉം അങ്ങനാ കൊടുക്കുന്നേ അവിടെ ഇപ്പൊ എന്തോ പ്രധാനായിട്ട് കൃഷിയൊക്കെ ഉള്ളേ
കൃഷി പൂള കപ്പൊക്കെല്ലേ
ആഹ് കപ്പ കപ്പ
ആഹ് ആഹ് അങ്ങനെ
അത്തൊക്കെ ഉള്ളല്ലോ അപ്പൊ അവിടെ കപ്പച്ച വലിയ വിലയിലേ
ആ കുറവാണ് ഇപ്പം കുറവാണ്
എത്രയാപ്പോ അവിടെ കിലോയ്ക്ക്
ഇവിടെ ഇരുപതോ മുപ്പ അങ്ങ് ഒക്കെ ഉള്ളു
ആ ഇവിടെ മുപ്പത്തഞ്ച് രൂപയാ കിലോയി
ആഹ് ആഹ് ഇവിടെ ഇരുപത് അങ്ങനൊക്കെ
ആഹ് അവർക്ക് നമ്മടെ അടുത്തുള്ള സാനങ്ങൾക്ക് വലിയ വിലയില്ലല്ലോ അതാ പറഞ്ഞത് ഞങ്ങളെ ഏലക്കായൊക്കെ ആണെങ്കി ഇഷ് ഇഷ്ടം പോലെ ചായേലും ഇതിലൊക്കെ ചേർക്കുലേ അപ്പം ഇതുപോലെ ഞാൻ വേറെ ഒരാളെ വിളിച്ചപ്പോ അവര് പറയാ എന്നാ നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ടോ മൂന്നോ ഏലക്ക ഉണങ്ങിയതാ കിട്ടിയിരുന്ന
ആഹ് ശരിയാണ് അങ്ങതന്നെ ആഹ്
ആഹ് ഓര് കഷ്ണല്ല ഇത്തിരിയൊക്കെ വീതം ആണ് ചേർക്കുന്നത് ഉം അങ്ങനെയ ഇത് പിന്നെ പായസത്തിനും
ആഹ് ഇവർക്ക് ആഹ് ആഹ് നല്ലൊരു ചായലൊക്കെ ഇട്ട് കുടിക്കുമ്പോ പല പാൽ ചായലൊക്കെ ഇട്ട് കുടിക്കുമ്പോ നല്ല രസാണല്ലോ
അതെന്നെ അതുകൊണ്ട് പിന്നെ ഇവിടെ പിന്നെ എപ്പഴും ആ ഫി ആ ഫിനാൻസലാണേ ഫിനാൻസ് വർ ക്കില് ഉം ഉം അങ്ങനെ
ഉം
എന്താ മാ മഴ ഇങ്ങനെ ഇപ്പൊ ഇപ്പ ഇച്ചിരി തോർന്ന് നിക്കാ അവിടെയോ
ഇപ്പതോ ആ ഇവിടെ ഇല്ല രാവിലെ നല്ലൊരു മഴ പെയ്ത് പിന്നെ പെയ്തിട്ടില്ല
പെയ്തിട്ടില്ല ആ ഇവിടെ അതെ രാവിലെ അതെ എങ്ങനെ കറക്റ്റ് ഇവര് സ്കൂള് വിടാറാവു മഴ പെയ്യാറ് ആഹ് ആഹ് അത് കഴിയുമ്പഴ്ത്തേക്ക് അതെ അത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട്
ആഹ് വാതോരുവാ സ്കൂള് വിട്ട് വരുമ്പോ സ്കൂള് ക്പോകുമ്പോ ആട്ടൈമിലൊക്കെ?
അതന്നെ ഉം പിന്നെ
പിന്നെ എന്തൊക്കെ നീ ഒരാഴ്ച നിക്കുവക്കൂലല്ലേ വീട്ടില് - ഉ അപ്പൊ അമ്മക്ക് ആഹ് അമ്മൊക്കെ നിക്കോ അങ്ങനെ
ആഹ്
ഇങ്ങള് നിക്കണത്‌ വരെനിക്കുയ്ല്ലേഅമ്മ ആഹ് ആഹ് ആഹ് ആഹ് അയ്ശരിയാണ് ആഹ്
അവിടെ വെള്ളത്തിനൊക്കെ അപ്പഴെന്തോ ആ എന്താ സൗകര്യക്കെ
ആഹ് ആയ് വള്ളണ്ട് വിടെണ്ട് ന്റെ സ്വന്തം വീട്ടില്ണ്ട് ബ ഹസ്ബന്റിന്റെ വീട്ടിൽ കൊറവാ.
അപ്പൊ പഞ്ചായത്ത് വെള്ളൊ അതോ?
ആഹ് പൈപ്പ് വെള്ളം വരും
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ അങ്ങ്ന അങ്ങനെ അവടെ വള്ളൊക്ക ണ്ടോ?
ആ് ഇവിടെ അവിടെ ഹസ്ബൻറിന്റെ വീട്ടില് അം വെള്ളം ഇതുപോലെ പഞ്ചായത്തിന്റെ ആയിരുന്നേ. അപ്പൊ അത് കിട്ടാൻ കൊറവായോണ്ട് പിന്നെ അവിടെം ബോർവെല്ല് സെറ്റ്യ്തു പ്പവിടെഷ്ടംപോലെ വെള്ളണ്ട് വെയിലായിട്ടും തൊട്ടപ്പ ഉ ബോർവെല്ലെ വെള്ളം വറ്റിയിട്ടും അവിടെ വറ്റീല്ലായിരുന്നു. ഉം അപ്പോ ഒത്തിരിപേരവിടെ വന്നായിരുന്നു തുണി അലക്കാനും കുളിക്കാനൊക്ക വെള്ളംഎടുത്തോണ്ട് പോവായിരുന്നു. ഇവിടെ നമ്മക്ക് കെണറും കൊളവുണ്ട്.
ഉം
അപ്പൊ വെയി നല്ല വെയിലൊക്കെ ആയപ്പൾ ത്തേക്കും കെണറ്റിലെ വെള്ളം അങ്ങ് വറ്റിയേ പിന്നെ എ കൊളം കൊയ തേകിയാ അതിന്നായിരുന്നു വെള്ളൊട്
ആഹ് ആഹ് ആഹ് അയ്ശരി ഏഹ്
ഉം ഇവിടെ എങ്ങനാ നമ്മുടെ വീട്ടിലെങ്ങനാ വെള്ളത്തിന്?
ആഹ് വ കൊയപ്പല്ല വിടെ കെണർ വട്ടക്കെണറ്ണ്ട് അപ്പയില് വെള്ളണ്ട് ഹസ്ബന്റിന്റെ വീട്ടില് കൊയൽ കെണറായിട്ടേ അയില് വള്ളല്ല
ഇല്ലല്ലേ ചെലേടത്ത് വെ വെള്ളം അത്ര തന്നെ നല്ല അല്ലല്ലോ കൊയൽ ക്കെണറ്റിലെ വെള്ളം ചോറൊക്കെ പെട്ടെന്ന് ചീത്തയാകത്തില്ലേ?
ആഹ് ചോറൊന്നും വെക്കാറില്ല വട്ട കെണർന്ന് മുക്കും ചോറ് ത്‌നൊക്കെള്ളാ കുടിക്കാനൊക്കള്ള വെള്ളം മേലണ്ട് ഞങ്ങളെ വീടിന്റെ മേലണ്ട് അപ്പവിടുന്ന് മുക്കും അപ്പയിന്നങ്ങനെ എട് ആഹ് അയിന്നെട്
ഉം ഓ ഓ ഓ ഓഹ്
മറ്റ് ചോറൊക്കെ വെച്ചാ കേടരു വേം കേടരുല്ലോ ഒരുര് ആഹ് ഉം ആ ഒക്ക അല്ലെ പിന്ന ഫിൽറ്ററൊ ക്ക വാണം ന്നാ പിന്നെ പറ്റും
ആഹ് ആഹ് അവിടെ നമ്മള് ഒരാള് ഒരു ആളെ വിളിച്ചപ്പോ പറഞ്ഞവർ ർ തുപോലെ വെള്ളം അ ഇങ്ങനെ ചീത്തയാവുന്ന് പെട് ട്ടെന്നെ അതൊ കളറ് വ്യത്യാസം ഉണ്ടെന്ന്‌ വെള്ളത്തിനെ
ആഹ് ശരിയാണ് ഉം ഒരൊട്ടലാണ് മുടി ക്കൊക്കമ്മളത
ആഹ് മുടിക്കൊക്കെ ഇയ്യോ എന്റെ ആണേ മുടി അവിടെ അവിടായിരുന്നപ്പോ ഊരുന്നേനൊരു കണക്ക്ല്ലാരുന്നു ഈ കൊ ഇതിലെ വെള്ളവല്ലേ ഭയങ്കരൊരട്ടല് പോലെ പക്ഷെ ഇവിടത്തെ പ്പം വല്ല്യ കൊഴപ്പല്ല
ആഹ് അതെന്നെ
ഊം
ആഹ്
ആഹ് ഉം എന്താ അവിടെ കാപ്പിക്കെന്താ?
ഇവടെ പത്തിരി ഉം. അതെന്താ ഇന്ന് പത്തിരി ഇണ്ടാക്ക്യെ.
ക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ട്ടാണോ കഴിച്ചോളോ.
ആഹ് കൊഴപ്പല്ല്യ. ഉം. ഉം. ആഹ്. ആഹ്.
ഒവരസ് ഏം.
ആഹ്. ആഹ്. റ്ങ്ങ് ചെർത് ഒറ്ങ്ങൂല. മറ്റോലൊക്കെ ആ രാത്രി ആഹ്. രാത്രി കൊറവാ ഒർക്ക്. ആഹ് പന്ത്രണ്ട് മണി ഒക്കാവും.
ആഹ് അത് തന്നെ. ഇവടെ ആ ഒണരും. ഇവടെ എൻ കുഞ്ഞ് അഹ് എന്റെ കൊച്ച് കുഞ്ഞായിരുന്നപ്പൊ അങ്ങനായിരുന്നു. ഇന്നട്ട് അം അമ്മയൊക്കെ പിന്നെ എട് ച്ചോണ്ടിരിക്കും അം എനിക്കന്നാ സി സി ഇതായിര്ന്നേ. സി സെക്ഷനും കൂടായിരുന്നതോണ്ട് ഭയങ്കെര അങ്ങനെ അധികന്നേരം കുത്തിരിക്കാന്നും പറ്റത്തില്ല. പയങ്കര ബുദ്ധിമുട്ടായിരുന്ന്. ഉം അതുകൊണ്ട് ഇയ്യോ. പിന്നെ അതുകൊണ്ട് അടുത്തതിന്റെ കാര്യോർക്കുമ്പ പേട്യാ.
ആഹ് ഇ ഇൻക് ലാസ്റ്റ്ത്തത്. ഓപ്പ്രഷനേനി. മറ്റെ രണ്ടും നോർമലേനി. ഉം ഉം. ആഹ് അപ്പൊ വേദനൊന്നും അറിയത്തില്ല. പിന്നേണ് ആഹ്.
ഭയങ്കര ആ വലിയമ്പയെ. ഒരു എടക്കെക്കെ ഈ കുഞ്ഞി ഇവള് ചുമ്മാ ഇങ്ങനെ വയ് വയ്റ്റിനിട്ട് ഇടി ചെലപ്പഴെ അല്ലെങ്കി കെടക്കുമ്പന്തെലൊക്കെ ആ വേദനയാന്നെ. കുഞ്ഞിനൊന്നും അധികന്നേരങ്ങ് ഒന്നും ചെയ്യാപറ്റില്ല. അപേതേച്ച് നടു അത് ആഹ് അതെ. അതെ.
ഉം.
പിന്നെ ആ സമയത്ത് അമ്മളോട് കെടക്കാൻ പറയും. എ ഇങ്ങനെ കെടക്കാൻ തോന്നത്തൂല്ല. അല്ലെ. ആ എണീറ്റ് ഇങ്ങനെങ്ങനെ നടക്കാനുള്ളതായി. ടി ക്ഷെ കെടക്കാപറയുന്നത് നമ്മടെ ഇതിന് വേണ്ടീട്ടാ. കയ്യത്തില്ല ആളാ ടെ പറഞ്ഞാ മനസ്സിലാവണ്ടെ. ഇന്നട്ട് പിന്നെ നടുവേദന എന്തേല്വ ന്ന് പറയുമ്പ പറിം. ആ അന്ന് കെടക്കാൻ പറഞ്ഞില്ലേ.
അൻക്കാണാ അതാണ് ആഹ്.
അതാണ് പ്രശ്
അതാണ് ഉം.
കൊ യോ ഏഹ് പിന്നെ മേള്ലൊന്ന് കടപ്പുണ്ടെന്ന് പറഞ്ഞു ആഹ് പിന്നെന്താണ് അം. അവ്ടെ ചക്കക്കൊങ്ങനെ വറുക്കലാണോ അതോ?
ഇല്ല്യ. വറ്ക്കലില്ല വേവിക്കും. ഉപ്പേര്യാെക്കാക്കി വെക്ക് ക്കും. അങ്ങനെ ഒക്കെ വെക്ക അല്ലാതെ വർക്കല് കൊറവാ ഉം.
കൊറവാലെ. പിള്ളാർക്കൊക്കെ ഇഷ്ട്ടാണൊ അപ്പം. ആഹ് ആഹ്.
ഉം ഓൽക്ക് പച്ച തിന്നാനൊക്കെ ഇഷ്ടം. പച്ച പൊഹ്തതൊക്കെ ഇണ്ടാവുലെ അതൊക്കെ ഓൽക്കിഷ്ടം അങ്ങനെ കയ് ക്കല്ലാതെ.
അങ്ങനെ പച്ച ആഹ് മെനക്കെ ഇപ്പൊ പണിയല്ലേ ആരായിട്ടും സമയം പൂവണ്ട് അതു കൊണ്ട് എല്ലാരും മടിക്കും. വെക്കാൻ വേണ്ടിട്ട്-
ഉം.
പിന്നെ ഇതൊരു രസാ എല്ലാരുടെ ഒണ്ടെങ്കി കൂടെഇരുന്ന് ചെയ്യുമ്പോ അത് ഇതാണെ ഒറ്റക്ക് ആഹ് മടിയ ഇവടെ അതാണ് പ്രശ്നം ആരുന്റെ ഒണ്ടെങ്കി പിന്നെ ഈ ഒത്തിരി നമ്മള് ബന്ധുക്കാരൊക്കെ ഒത്തുകൂടി ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല രസവല്ലേ-
അപ്പ ഇങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ
അതെ സമയം പോണ പോലും അറിയില്ല കൊറെേ പച്ചയും തിന്നാം.
ആഹ് അതന്നെ അതന്നെ ആഹ് അതന്നെ ആഹ്.
ആഹ് പിന്നെ എന്താ?
എപ്പളാ വരാ?
വൈകിട്ടാവും.
ഏഹ് ശരി പൊറത്തൊക്കെ പോവുല്ലേ? ഹലോ ഹലോ. ഹലോ. ഹലോ ഹലോ ഉം ഉം
പിന്നിപ്പം പൊറത്ത്റങ്ങിയാ പണിയ